ഹെലോ.
എലോ.
ആഹ് കേക്കുന്നുണ്ടാ
ഓഹ് കേൾക്കുന്നുണ്ട് ആ ആ പിന്നെ എന്തൊക്കെയാണ് നീ പോയിരുന്നോ?
ആഹ് പോവും പോയി പോയി പോയായിരുന്നു ഇന്നലെ രണ്ടീസം മുന്നേ പോയായിരുന്നു
ആണാ ആ ഷോപ്പ് ചെയ്യണന്നൊക്കെ പറഞ്ഞിണ്ടരുന്നല്ലോ പോയിണ്ടായിരുന്നാ ഇറങ്ങിയോ?
ഓ പോയി പോയി അതൊക്കെ ചെയ്തിട്ടൊക്കെ പോന്നു പക്ഷെ മഴല്ലായിരുന്നൊ അതുകൊണ്ട് വല്ലാണ്ടെ പിന്നെ ഓറായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലേ
അതല്ലേ
അപ്പൊ പിന്നെ വേഗം ആ വേഗം കുറച്ച് പജസ ഒക്കെ ചെയതിട്ട് ആഹ് നല്ല ബ്ലോക്ക് ആയിരുന്നേ അതാണ് മെയിനായിട്ട് ഉപയോഗിച്ചത്
അതെ ഞാനിങ്ങനെ ടൗണിൽ പോയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് എ ത്തണ്ട സമയത്ത് രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് ബസ്സിന്ന് ഭയങ്കര ബ്ലോക്കാപ്പോ ഒന്നാമത് റോഡില് ഫുള്ള് പണിയാണല്ലോ ഉം
ആഹ് പണിന്റെതും പിന്നെ വെറുതെ ചെറിയ ഒരു ചെറിയരു മൂന്നും കൂടി റോഡ് ആണെങ്കിൽ ഒരു വണ്ടി വന്നാ മതിയാ പ്പവടെ ബ്ലോക്കായി
ആഹ് അതന്നെ അതല്ലേ എല്ലാർക്കും ആദ്യാദ്യം പോണന്നുള്ളൊരുതാ
ആഹ് അതാണേ ആഹ് ഇബ്ലോ ക്കാണെങ്കിലും ഇവ് ബ്ലോക്കാണന്നറിയെങ്കിലും അതിലുള്ളൂക്കൂടെ വെട്ടിച്ച് വെട്ടി
ചിരികി ചിരികി പോകും അതാണ് ഉം ഇവർക്കൊക്കെ ഫസ്റ്റ് എത്തണം ഒരു ഒരു മഴക്കാര് കണ്ടിട്ടു ണ്ടെങ്കില് എന്തൊരു സ്പീഡിലാ വണ്ടി പോകുന്നെ മഴ അങ്ങ് പെയ്തോട്ടെ എവിടെ നിർത്തിയിട്ടാ പോരെ എന്തായാലും മഴ കൊള്ളും അതൊന്നുല്ല ഓ
എന്നിട്ട് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും വരാൻ പറ്റാണ്ട് ആകെ അങ്ങട് ജാമായിട്ടിരിക്കും ഉം അതിന്റെ ഇടകൂടെ ബസാര് ഈ ബ്ലോക്ക് കണ്ടാലും ഉം ഈ ബ്ലോക്ക് കണ്ടാല് ബസ് കാര് ഈ ഓണടിച്ചോണ്ടിരിക്കും അത് കേക്കുമ്പോ പ്രാന്ത് കേറുന്നത് നമുക്ക് അത് ത്രേം ബ്ലോക്കാണെങ്കിലും ഇബര് പിന്നന്ന് അടിച്ചൊണ്ടിരിക്ക എന്തോ ഈ ഹോണടിച്ചട്ട്ന്താ കാര്യോ ബ്ളോക്ക് പോയാലല്ലേ പോവാൻ പറ്റൂ ഇവർക്ക് നേരം വൈകി പറഞ്ഞിട്ട് എന്താ കാര്യം
പ്പ പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ ടൈർ ബ്ലോക്കായെന് നമ്ക് ചെയ്യാൻ പറ്റോ ഉം താനെങ്ങനാ
എല്ല ബ്ലോക്കാട്ടോ ബാക്കിലാണ് ഒരു ബസ് ഇരിക്കുന്നത് എന്നിട്ട് ഞാനി ഒരു ഫ്രണ്ട് കൂടെ തന്നെ വറെ പോയിരുന്നത് ഇയാള് ഇരിന്ന് ഹോണടിച്ചോണ്ടിരിക്ക എന്ത് കാര്യത്തിന് ന്നിട്ട് ഞാൻ പറ എന്ത് കാര്യത്തിന് നിങ്ങള് അടിച്ചോണ്ടിക്കണേ ഇത്രയും ബ്ലോക്ക് കണ്ടിട്ട് പിന്നെ ഓണടിച്ചി്ട്ട് എന്താ കാര്യം പോവാൻ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും
അതാണ് അവക്ക് എല്ലാർക്കും ഫസ്റ്റ് പോണന്നുള്ളൊരു ചിന്താഗതിയാണ് ഞൻ ബസ്സില് പോയിട്ട് ബസ്സ് അനങ്ങുന്നില്ല കുറച്ച് ടൈമിനക്കെ അരമണിക്കൂറേക്ക് ബസ് അനങ്ണില്ല അവിടെത്തന്നെ നിക്കിയ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നില്ല നമ്മള് റോഡില് മൊത്തം ഇപ്പ പണീന്റെ ഫുള്ള് പക്ഷെ ഇവരാണെങ്കി പണി തീർക്കുന്നില്ല
ല്ലല്ലും പെട്ടെന്ന് തീർട്ടിട്ട് റോഡോന്ന് ഓപ്പൺ ചെയ്ത് കിട്ടിയാല് കൊറച്ചൊക്കെ കുറഞ്ഞു കിട്ടും
കോഴഞ്ഞിട്ടിയയിരുന്നു അത് തന്നെ ഇവര് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു ഇതു ഉണ്ടെ
ഉം
പിന്നെ മെയിനായിട്ട് ഈ ഹൈവേ റോഡ് അങ്ങനെയൊക്കെ ഉള്ളോടത്തേക്കൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് വന്നാ ഭയങ്കര പാടാണ് നമ്മള് ചെറിയ റോഡ് പോലെല്ലല്ലോ
ഉം ഇപ്പൊ പുതിയ റോഡ് ഉണ്ടാക്കിയല്ലോ ഒക്കെ വീതി കൂട്ടാൻ വേണ്ടിട്ടേ അപ്പൊ അങ്ങനെ വീതി കൂട്ടാൻ വേണ്ടീട്ട് ഈ വീതി കൂട്ടി കൂട്ടി സ്ഥല ത്തൊക്കെ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചക്കണ് പണിയൊന്നും തീർക്കാൻ പ ന്നട്ട് അത് തീർക്കുന്നുവില്ല ബ്ലോക്ക് മാത്രം
ബ്ലോക്കാണ് അത് തന്നെയാണ് മെയിനായിട്ട് പ്രശ്നം അപ്പം നട നുള്ള ആൾക്കും പറ്റുന്നില്ല വണ്ടിൽ പോണോർക്കും പറ്റില്ല പിന്നെ ഇപ്പൊ ഇതിന്റെ ഇപ്പൊ ഈ പ്രിയദർശിനിയും കൂടെ വന്ന സ്ഥിതിക്ക് ഇപ്പൊ അതും നോക്കണ്ടാ ആവശ്യവില്ല
അതെ നല്ല തിരക്കാണെന്ന് പറയുന്ന കേൾക്കാം
ആവോ പറയാണ്ടോ എത്ര പെണ്ണുങ്ങളാ ആ ബസ്സിന് വേണ്ടിട്ട് ഇപ്പം
അതേല്ലേ ആഹ് ഞാനിതുവരെ ബസ്സി കേറി നോ പ്രശ്നം അതുകൊണ്ട്
ഞാന് അന്ന് പോയിട്ട് ഇതുപോലെ എന്താ ബസ്സൊക്കെ വന്നിട്ടേ എല്ലാവരും അയിലാ കേറു മതി ഒരു പത്ത് പതിനഞ്ച് രൂപേന്റെ ദൂര വരുമ്പോളും കൂടി അതില് കേറിയിട്ടാ പോന്നത് എന്നിട്ട് ടോറിന്റെ അവിടൊക്കെ നിന്ന് തൂങ്ങിയിട്ടൊക്കെയാണ് പോന്നത് കണ്ടിട്ട് ചിരി വന്നു പോയി എന്ത് കഷ് ഇന്ന് അപ്പുറത്തുള്ള ബസ്സിലൊന്നും കേറുന്നില്ലേ
ആഹ്
ഉം പക്ഷെ അത് മി ക്കവാറും പ്രൈവറ്റ് ബസ്സുകാര് നിർത്തും കാരണം അവർക്ക് ഭയങ്കര നഷ്ടല്ലേ ഇപ്പോത്
പിന്നെ എല്ലാവർക്കും നല്ല നഷ്ടല്ലേ
ഉം അയെന്നാവെച്ചാ എല്ലാ പെൺകുട്ടികളും എത്രയോ ആർക്കരുള്ള ഇപ്പ ഇപ്പ കെ എസ് ആർ ടി സിയാണ് മൊത്തം തിരക്ക് മറ്റേ ബസിലൊന്നും ഒരു കുട്ടികളെ കാണായല്ലാത്ത പോലെ അവസ്ഥയാണ്
ഉം എല്ലാരും ആദ്യം പ്രൈവറ്റ് ബസ് ക പ്രൈവറ്റ് ബസ്സിന് കേറി എല്ലാരും ഒരു ഒരു ബസ്സ് ആഹ് ബസ്സിന് തന്നെ ഡെയിലി പോകുന്ന പെണ്ണുങ്ങളായിരുന്ന്
ഇണ്ടായിരുന്നു അതെ അതെ ഇപ്പൊ എല്ലാരും പ്രിയദർശനി കേറു
ആഹ് ട്രാഫിക്കിലൊന്നും നിന്നൂട ട്രാഫിക്കിലൊക്കെ ഭയങ്കര ബ്ലോക്കായിപ്പോ
ആഹ് ആഹ്
വണ്ടി എടുത്ത് പോയിട്ടൊരു പ്രാവിശ്യം വണ്ടി നിർ ഈ ഇരുട്ടത്ത് ഞാനിങ്ങനെ മെല്ലെ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ തുഴഞ്ഞു പോവാണ് നമ്മള് ട്രാഫിക്കിൽ അങ്ങനെയാണല്ലോ ജസ്റ്റ് കാലിങ്ങനെ പുറത്തേക്ക് വെച്ചിങ്ങനെ മെല്ലെ മെല്ലെ പോവാണല്ലോ അങ്ങനെ കാല് വെച്ച് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോ ഒരു മറ്റേ വികലാംഗരുടെ മൂന്ന് ചക്രവുള്ള വണ്ടിയില്ലേ
ആഹ് ആഹ് ആഹ്
അത് വന്ന് സൈഡിലൂടെ ഒരൊറ്റ പോക്കങ് പോയി പറയുമ്പോ ബ്ലോക്കാ ഒറ്റ പോ പോയിട്ട് കമ്പി കാലിന് കൊണ്ട് പോറിയിട്ട് ബ്ലഡൊക്കെ വന്ന് അവര് കണ്ട ണ്ടെങ്കിലും കണ്ടില്ല എന്നുള്ള നിലയ്ക്ക് അവര് പോയി
അവര് പോയില്ലേ
എല്ലാർക്കും എന്താ വെച്ചാൽ അവർക്ക് ഫസ്റ്റ് എത്തണം അത്രേള്ളൂ ട്രാഫിക് ഓപ്പൺ ആക്കിയിട്ട് പോലും ഇല്ല
ആഹ് ആഹ് ആഹ് അതുവെച്ചാല് മുന്നില് പോയിട്ട് അതെ മുന്നില് പോയി നിന്ന് കഴിഞ്ഞാ അത് കഴിഞ്ഞ് ഞങ്ങ പോവാലോ എന്നുള്ളരു മൈൻഡാണ് ഇവർക്കെ പക്ഷെ അതില് ഇപ്പ എന്തൊരു കാര്യം
ഒരു തെരക്കും ഉണ്ടാവൂല വെറുതെ പോവാ അത്രേ ഉള്ളൂ
അത്രയുള്ളൂലേ കാ
ആഹ് അവിടെ പോയിട്ടൊരു കാര്യം ഇണ്ടാവുല ചിലപ്പോ മൈൻഡ് സെറ്റ് അങ്ങനെയാണല്ലോ ഇപ്പോ ഞങ്ങക്ക് ഓരെ മുന്നിൽ പോണം എന്നുള്ളൊരു മൈൻഡ്
അതെ അതെ പിന്നെ എ പിന്നിൽ നിന്ന് കഴിഞ് ഇനി നിൽക്കേണ്ടി വരോ മുന്നിലാണ്ട്എത്തിക്കഴിഞ്ഞ് വേഗം അങ്ങോട്ട് പോവാലേ തല്ലോന്നൊക്കെള്ളൊരു ഇത് വിചാരിച്ചിട്ടാണ് ഇവരെ ഉം അതിപ്പം നമ്മളിപ്പോ ഒരാളായിട്ട് മേലേക്ക് നോക്കി പോയിട്ടൊന്നും ഒരു കാര്യം ഇല്ലേ
ഇന്നലെ തന്നെ കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പെണ്ണുങ്ങള് വീണതാ കണ്ടില്ലേ ലാബില അടിയിലായി പോയത്
ഇല്ല ഞാൻ കണ്ടില്ല ശ്രദ്ധി
ഒരു പെണ്ണുങ്ങള് ഒരു പെണ്ണ് അപങ്ങള് വണ്ടി എടുത്തിട്ട് സൈഡിലൂടെയാണ് അപ്പം ഉം വേറെന്തോ വണ്ടി വന്നപ്പോ വെട്ടിച്ച് അങ്ങനെ എന്തോ ചെയ്താ ഒരാളെ ഷർട്ട് കുടുങ്ങിയതോ ബാഗ് കുടുങ്ങിന്നോ അങ്ങനെ എന്തോ ആണ് ബാഗ് എന്തോ കുടുങ്ങിയ നടന്ന് പോവുന്ന ആളെട്ടോ എന്നിട്ട് ആഹ് വണ്ടി ഈ ആംബുലൻസിന്റെ ഉള്ളിലേക്കാണ് കുടുങ്ങിപ്പോയത് ആംബുലൻസ് കേറിപ്പോയി ആംബുലൻസ് പെട്ടെന്ന് ബ്രേക്ക് ഒന്നും കിട്ടൂല പിന്നെ പോയി കൊണ്ട് പോയികൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് വികുന്നുള്ളത് അവരറിയുന്നില്ലല്ലോ
ചിന്തിക്കൂല പിന്നെ ഒന്നാമത് ആംബുലൻസന്റെ ഒന്നാമത് നല്ല സ്പീഡിലേക്കും പോവുണ്ടാവ അയ്നടക്ക് അവര് അതെ അവരെ പറഞ്ഞിട്ടും കാര്യല്ല അവർക്കും പെട്ടെന്നെന്ന് പിടിച്ചാ കിട്ടണ്ടപ്പത്
അതാണ് അവര് പറഞ്ഞിട്ട് കാര്യല്ല അവര് ആയിട്ട് അവരകയ്യിലുള്ള ജീവനായിട്ട് പോകുന്നല്ലേ
അതെ ഇതിപ്പം ഇങ്ങനെ വരുന്നുള്ളത് അറിയില്ലല്ലോ അതന്നെണ് വെറുതെ ഇങ്ങട്ട് ഓവർ സ് വിടി എന്ത് കാര്യത്തിനാ
പിന്നെ പെണ്ണുങ്ങൾക്ക് എന്താ വെച്ചാല് ചെലേർക്ക് അങ്ങനെ ബാലൻസും ഇല്ല എന്താച്ചാല് ഇപ്പൊ ജോബിന് പോവാന്നുള്ള ഇതില് ഉദ്ദേശത്തില് ഇങ്ങട്ട് വണ്ടിയെടുത്തങ്ങ് പോവ ഓല ആവശ്യം നെറവേറണം പക്ഷെ ഒന്ന് ചെലേർക്കൊന്നുല്ലെ ലെവലല്ല ഇപ്പഴും
അതാണ് ഒട്ടു മിക്ക ആൾക്കാര് അങ്ങനതന്നെണ് ഭയങ്കര എക്സ്പേർട്ടായിട്ടല്ല ബസ് പോണ്ടല്ലോ പെട്ടെന്ന് ചോയിച്ചിട്ട് എത്താം ഫ്രീ യായിട്ടിരിക്ക ആ ഒറ്റ മൈന്റ് വെച്ച്
അത്രയേ ഉള്ളൂ പക്ഷെ ചെലോര് എന്താ വെച്ചാല് അതൊന്നും അറിയൂലങ്കിലും ഭയങ്കര സ്പീഡിലും ഒര് തിരെ ഒരു ശ്രദ്ധ ഇല്ലാതെ പോന്നോണ്ടാണ് ഇങ്ങനെ ഓരോ അപകടങ്ങളൊക്കെ പറ്റുന്നത് ആണുങ്ങക്കാക്കുമ്പോ കൊറച്ചുകൂടി ഒരു ഇത്
അതെ പിന്നെ അതല്ല അവർക്ക് കൊറച്ച് ബാലൻസ് ചെയ്യാനാണങ്കില്നിപ്പോ ഇങ്ങട്ട് തെറ്റിപ്പോയാലും ആ ബാലൻസ് ചെയ്യാനുള്ളരിത് അവർക്കറിയും
കഴിവുണ്ട് ഇത് നമക്ക് ഇല്ല ടെൻഷനാണ് നമക്ക് ഒന്നാമത് നമുക്ക് എനിക്ക് വണ്ടി പോവുമ്പോ ഭയങ്കര ടെൻഷന അയ്യോ അൻക്കെന്ത് പറ്റ് റ്റിണ്ടങ്കില് നമ്മള് വേദന സഹിക്കുന്നതെല്ലാം മക്കള് അങ്ങനത്തെക്കെ ഒരു മൈന്റ്സ് മൈന്റാണല്ലോ അവരൊക്കെ ആര് നോക്കും എന്നൊക്കെള്ളേ അള്ളാ ആഹ് അങ്ങനെ ടെൻഷനായിട്ട വണ്ടിയിൽ പോവന്നെ
ഉം പിന്നെ അതി നമുക്ക് ജസ്റ്റ് ചെരിയുമ്പോ തന്നെ നമുക്ക് വയറ് കരിയും അയ്യോ ഇനി ഇതെങ്ങനെ നിക്ക വീയോ വീഴോ ആ ഒരു മൈന്റില് വീണ് പോവും അതെ അങ്ങനെ ചിന്തിച്ചിട്ടാണ് വീണ് പോവ ആ പറ്റീല്യ പക്ഷെ ആണുങ്ങള് അങ്ങനെല്ലേ അവർക്ക്ങ്ങട്ട് ചെരിഞ്ഞാലും അവര് അയ്ന്റെ മേല ചെയ്ത്ട്ട് അങ്ങട്ടെ എങ്ങനെങ്കിലും അങ്ങട്ട് ആഹ് പോവേന്ന് നമക്കങ്ങനെ പറ്റില്ലേ എല്ലാം കൊണ്ടും മഴ കൂടി ആണെങ്കിൽ പിന്നെ പറയും വേണ്ട ഏക്സ്ലേറ്റർ നല്ലോണ്ണം കൂടുന്നുണ്ടായിരി
ഞാനതാ വണ്ടിയെടുത്ത് പെറത്തേ പോവേല്ല
ഉം പിന്നെ ഈ വഴക്കെക്കെ ഉള്ളോട്ത്ത്ക്ക് പോയി കഴിഞ്ഞാ ഭയങ്കരാണ് സ്ലിപ്പ് അങ്ങട്ടായാ പോയാൽ പോയി
ഉം ഇപ്പാണെ ഭയങ്കര സ്ലിപ്പിങ്ങാണ് ഒക്കെ റോഡൊക്കെ ഭയങ്കര സ്ലിപ്പറി ആണ് മഴ പെയ്തൊണ്ട് ഉം ഞാനിങ്ങനെ അമ്മ എന്റെ അമ്മായിമ്മ ഒക്കെ ഡെയിലി ഇങ്ങനെ വണ്ടില് പോവുന്നതാണ് ആൾക്ക്ങ്ങനെ വണ്ടി തന്നെയാണ് പോവാള്ളത് അപ്പങ്ങനെ പറ ഈമഴയതെക്കെ കണ്ണ് കാണൂല പോവാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാറാര് തെന്നും തീരെ ശ്രദ്ധിക്കൂലാണു
ആഹ് ബസ്സാരു അതെ ഓ ഒന്നും ശ്രദ്ധിക്കില്ല അവരൊക്കെ പോക് കണ്ട ഇന്റെ ഈശ്വരാ നമ്മള് വീട്ടില് എത്തിയാൽ എത്തി
ആഹ് ഓർക്കില്ലേ എമ്പളൊന്നും ഇല്ല എമ്പള് ശ്രദ്ധിച്ചേളുന്നുള്ള മൈന്റാ ഓല് നമ്മളെ തട്ട് ട്ടി തട്ടില്ല എന്നുള്ള ലെവലിലാ പോവുക
പോവ ഞാൻ എപ്പഴും വിചാരിക്കും ഇവര് എങ്ങനെ ഇത് ഇങ്ങനെ പിടിക്കുന് കാരണം അത്ര സ്പീഡ്‌ല്ണ്ട് പോന്ന് ഈശര്യ നമ്മള് വിചാരിക്കും തട്ടീന്ന് നമ്മളാണെങ്കി തട്ടി. ക്ഷെ ഇവർക്ക്അത്
ജസ്റ്റ് ഒന്നങ്ങോണ്ട് അനക്കങ്ങോട്ട് തെറ്റിപ്പോയാല് അഥവാ അപ്പാട്‌ ഒന്ന് ഡൈവേർട്ട് ആയി പോയാ അവര് നമ്മള തറ്റിപ്പോയി ഓർക്ക് അത്രേ ശ്രദ്ധയള്ളൂ ആ അങ്ങനെയ അവർക്ക് വേഗം എത്തണം ടൈമിന്
ആഹ് അയിനൊക്കെ ഒരു തട്ടു വെച്ച് ഇവര് സ്പീഡിൽ ഓടുന്നു ആ ഓട്ടത്തിലാണ് നമുക്ക് പ്രശ്നം വരുന്നത്.
മ്
എന്ത് പറയാ അക്കക്കൂടല്ലാങ്‌ന്ന്
ആഹ് അതന്നെ നമ്മള് ശ്രദ്ധിച്ചിട്ടും കാര്യം ഇല്ല നമ്മള് ശ്രദ്ധിച്ചിട്ടും കാര്യം ഇല്ല എല്ലാരും ശ്രദ്ധിക്കണം
അതെ അതെ എല്ലാരും ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മള് ശ്രദ്ധിച്ച് പോയോണ്ടും കാര്യല്ലേ എല്ലാണ്ട് പോയാലും നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ബാക്കിയുള്ള ആൾക്കാര് ചെന്നിട്ട് നമ്മളെ തട്ടീറ്റ് പോകും
അതെ പിന്നെ മഴയത്ത് നമുക്ക് അധികം വണ്ടീലൊന്നും പോകാണ്ട് ബസ്സിനൊക്കെ പോകുന്നതായിരിക്കും നല്ലത് കുറച്ച് ലേറ്റ് ആയാലും
അതെ അതെ അതെ അമ്മളെ ഭാഗത്ത്ന്നൊരു മിസ് ചെക്ക് പറഞ്ഞിട്ട് കേറ്റീല്ലേ
മ്മ് അതന്നെ സേഫ് ആയിട്ട് പോവാലോ ഉം നിനക്കവിടെ വണ്ടിയൊക്കെ ഇണ്ടോ
ആഹ്‌ ഇണ്ട് ഇണ്ട് ടു വീലർണ്ട് പക്ഷേ ഞാൻ ഓടിക്കാറില്ല ന്നാണ് ഓടിക്കാറുള്ളത്.
ആണോ ആഹ്
ഇത് പോലെ പേടിയാ എടുത്തിട്ട് പോകാന് ചെലപ്പോങ്ങാനും വീണ പിന്നെ കാര്യം
ഉം ആയിക്കാട്ടെ ഉം എന്നാ ശെരി എനിക്ക് ചെറിയൊരു പണി ഉണ്ട് ഞാൻ വിളിക്കേ
ശരി ശരി ആക്കാം
ശരി ശരി